ഹലോ ആഹ് ആഹ് കേക്കുന്നുണ്ട് അനീഷ് റ്റ ആണോ ആഹ് അതേ ആഹ് നമ്പർ എന്താ ലാസ്റ്റ് നാന്നൂറ്റി എഴുവത്താറാണോ
നാപത്തൊന്ന് ലാസ് എന്റെ നമ്പര് നാപ്പത്തൊന്ന് ലാസ്റ്റ്
ആഹ് അല്ലോ കൊറേ നമ്പേഴ്സ്ന്ന് മെസ്സേജ് വര്ന്ണ്ട് അതാ ചോയ്ക്ക്ണ്
ഉം
ഉം എന്തക്കെ വർത്താനം
ഏ ചായക്കെ കുടിച്ചാരുന്നോ
ആഹ് ചായൊക്കെ കുടിച്ചു
ഉംമ് ടീ ചോറ് കഴിക്കാറായാ
ഇല്ല ഇപ്പ തന്നെഴ്ക്കൂല ഞാൻ രാത്രി ചോറ് കഴിക്കലില്ല പൊതുവേ
തന്നെ ഡയറ്റിങ് ആണ്
ഏഹ്
ഡയറ്റിങ് ആണോന്ന്
ആഹ് ഡാറ്റിംഗ് ആണ് പിന്നെ എന്തൊക്കെയാ രാത്രി എന്താ ഫുഡൊക്കെ
ചോറ്യന്നാന്ന് ഉച്ചയ്ക്കുള്ളത് തന്നാ രാത്രിയില്
ആഹ് ഡയറ്റും കാര്യൊന്നും ഉണ്ടാവൂല ലേ
വേറെന്തൊക്കെയാ
വേറെ ആം മ മക്കളൊക്കെ എന്ത് ചെയ്യുന്ന്
മക്കള് ദാ അവടെ കളിക്ക്ണ് നാളെ സ്കൂളില്ലാ അപ്പന്ന് എന്തായാലും പഠിക്കൂലാന്നൊക്കെ പറഞ് വന്നപ്പളേ എഗ്രിമെന്റ് ഒക്കെ എഴുതി ഒപ്പിട്ട്ക്ക്ണ് ആഹ്
ഈ പുള്ളരെ അലപ്പ് ഇപ്രാവശ്യം ഒന്നും ചെയ്യാനും പറ്റി ല്ല പിള്ളാരെ അലപ്പ് കാരണം ഒന്നിനും പറ്റത്തില്ലാന്ന്
ആഹ് അതന്നെ എങ്ങനെ അവടെ ഫോണൊക്കെ യൂസ് ചെയ്യോ മക്കള്
ആഹ് എന്നാ ജോലി ഫോണ് പഠിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കെട്ടാ അത് അതിന് മാത്രേ യൂസ് ചെയ്യുന്നു അല്ലാതെ എന്റെ ഫോണിന് എഴുതാൻ സമ്മതിക്കത്തില്ല
ആഹ് ഹ ഹ ആഹ്
ഇനി ഇതെന്താ ഈ പിള്ളേരെ ആ ബെയ്‌ലിങ് വന്നാ വഴിതെ പോണ്ടാന്ന് പക്ഷെ ആ എല്ലാ ഇവരെ ഗ്രൂപ്പുകളെല്ലാം ഇതിലാണ് വരുന്നത് കെട്ടാ മറ്റേ ഫോണന്ന് വച്ചാ എല്ലാം കൂടെ മാനേജ് ചെയ്യാള്ള ഒര് ഇതില്ല അതിന് താങ്ങൂല അങ്ങനത്തെ ഫോണാണ് അത്രക്കുള്ള ഇതേ ഉള്ളതിന് പിന്നെ അത്യാവശ്യം യൂട്യൂബ് നോക്ക ഇങ്ങനെ ഓരോന്നും പഠിക്കാം കാര്യങ്ങളും ഒക്കെ
ആഹ് ആഹ് പിന്നെ എന്തൊക്കെ
പിന്നെ അല്ല കൃഷിയൊക്കെ ഉണ്ടോ അവിടെ
ഏഹ്
പച്ചക്ക ഐറ്റംസ് ഒക്കെ ഉണ്ട
വേറെ കോള് വന്നു
ആഹ്
ആ ഞാനും അങ്ങനെ സംസാരിച്ചൊണ്ടിരിക്കുമ്പോഴേ ആരെങ്കിലും ഞാനും കട്ടി തങ്ങ വിടും
ആഹ് അതെയ ഓഹോ ഒരു മിനിറ്റ് ഞാൻ മറ്റേ ഫോണിലൊന്ന് വിളിക്കട്ടെ ഹലോ മ്മാ ആർക്കല്ല വിളിച്ചണത് അതിന്റെടുത്താണ് ഉച്ചക്ക എത്തണ്ട് എന്താ കാരം മമ്മമാടെ എന്തേങ്കലും വാങ്ങാണ്ട
അ
ആഹ് ആഹ് ഹലോ
ആഹ് പറ
അത് ഉപ്പ വരുമ്പോ എന്തേങ്കലും കൊണ്ടണ്ടോ നാളെക്ക് എന്തേങ്കലും സാധനം വേണോ എന്നൊക്കെ ചോദിച്ചു വിളിക്കാ
ഓഹ് അങ്ങനെ
ഉം പിന്നെ എന്തൊക്കെയാ
പിന്നെ മീനൊക്കെ അവിടെ കൊണ്ടുവരു മീനൊക്കെ അവിടെ കൊണ്ടുവരും
ഇല്ല ഇല്ല ഞങ്ങള് പോയി വാങ്ങിക്കും
അടുത്ത ന്നെ
അടുത്ത അല്ലെ സ്കൂട്ടിണ്ട് അല്ലെങ്കി ഇപ്പ പോവും അല്ലെങ്കിൽ ഞാൻ പോവും
ആഹ് ആഹ് സ്കൂട്ടി ഓടിക്കാനൊക്കെ പഠിച്ചല്ലേ
ആഹ് ഇൻക്ക് ലൈസൻസ ഒക്കെ ഉണ്ട് ഞാന ഇപ്പോ അഞ്ചാറ് മാസയിട്ടള്ള ഓടിക്കല് ഓട്ത്തിയിട്ട്
പേടിക്കാണെങ്കിൽ പേടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഡ്ര പഠിക്ക
ആഹ് ഏഹ്
കൊണ്ട് കേറ്റി കൊടുക്കും
ആഹ് ആഹ് ഞാന ഇതുവരെ അങ്ങനെ ആക്സിഡന്റ്സ് ഒന്നും ഉണ്ട ക്കിട്ടില്ല പഠിച്ചിട്ടൊന്നും ഉം ഉം എനിക്ക് കാർ ഓടിക്കാനാണ് ഇപ്പോള ഒരു ധൈര്യം കിട്ടാതെ എടുക്കോൺ
എന്ന വെച്ച വലുതായത്കൊണ്ടായിരിക്കും ബേക്കൊക്കെ നോക്കണ്ടേ
അതാണ് ആഹ് അത് എവിടെന്ന് ചെന്ന് തിരിക്കാനും മറിക്കാനും ഒക്കെ പേട ആഹ് അതാണ് സ്കൂട്ടിക്ക് പിന്നെ അതൊന്നന്ന് നോക്കണ്ടല്ലോ
ആഹ് പിന്നെ അതൊരു എത്ര തിരക്കായാലും സൈഡ് കൂടെ അങ്ങ് പോവാ അതാകുമ്പോ കംഫർട്ട ആണ്
കിട്ടാനൊന്നുല്ലല്ലോ സ്കൂട്ടിക്ക് നമുക്കൊരു എയ്മായി കിട്ട്യ പിന്നെ പോവാ കൂട്ട്യാവുമ്പോ ധൈര്യം വാണം എന്താണെങ്കിലും
ഉം പിന്നെ ഓടിച്ചൊടങ്ങമ്പം ദൈര്യം വരുവായിയിരിക്കും അല്ലേ
ആഹ് വരും അത് അമ്മള് വിചാര്ക്കും അങ്ങനെ നമ്മള് മെയിൻ റോട്ട്ല് കൊറേ വണ്ട്യാൾക്കിടേൽ കൂടെക്കോട ന്നൊക്കെ
കൂടുൽ കെളവ്യാളാണ് അല്ലേ കെളെവ്യാളന്നെ കൂടുതലു
ള്ളോലൊക്കെ ഓടിക്കുമ്പം
അതാണ് അതാ നല്ല ഏജുള്ളവരായിരിക്കും ഉം ഒന്നും അറിഞ്ഞുടാത്തവരാണ് സത്യം പർഞ്ഞ പഠിച്ച് പോണെ അപ്പഴ്ത്തേം നമ്മള് വിജാരിക്കും നമ്മളെ കൊണ്ട് എന്ത് പ
ആഹ് അതന്നെ ഉം ഞാന് എന്താ നമ്മളെന്താച്ചാലെ ഇത് മെൻ റോട്ല് വണ്ടി എർക്ക്യാ നല്ല സുഖാ ഓടിക്കാന്
പേടിയൊക്ക ഇൻക് പേട്യൊക്കെ കേറി
ആഹ്
കയ്റ്റം കേറി
ആഹ് അതൊക്കെ സുഖാണ് നമ്മള് ഓടിച്ച് തൊടങ്ങ്യാ എല്ലം സുഖം തന്ന്യേണ്
ആഹ്
ഉം എന്താന്ന്ട്ട് രാത്രി എന്ത കൂട്ടാനൊക്കെ
കൂട്ടാന് ആഹ് ഇത് കിഴങ്ങ് കൂട്ടാൻ വെച്ചത് പിന്നെ മീൻകറിം സാമ്പാറൊണ്ട് മെക്കുവരട്ടി വഴ്തനങ്ങ ഇവിടെ പിടിച്ചതാണ് കെട്ടാ
ആഹ് ഏഹ് കൃഷ്യൊക്കെ ചെയ്യോ
പിന്നെ ഇവിടെ പിടിച്ചെയായാല് പിന്ന നമ്മുക്ക് അതെല്ലെ നല്ലത്
ആഹ് എങ്ങനെയ അങ്ങനെ കൃഷീലൊക്കെ താല്പര്യള്ള ആളാണോ
എന്തോ കേട്ടില്ല
കൃഷീലൊക്കെ താല്പര്യള്ള ആളാണോന്ന്
ആഹ് നമ്മളിവിടെ എഹ് കൃഷ്യൊക്കെ അത്യാവശ്യൊണ്ട്
ആഹ് എന്തൊക്കെ ചെയ്യ എന്തൊക്കെ കൃഷിയാ ചെയ്ണത്
ഇവ്ടെ പയറൊണ്ട് വിത്ത്
ആഹ് അപ്പൊ കീടനാശ് ഇനി ഒന്നും യൂസിയ്യാത്ത വെജിറ്റബിൾസ് കൂട്ടാലേ
ഇപ്പ തോന്നി ഇനിയിപ്പ രാത്രിയാവുമ്പോ തൊടങ്ങൂന്ന് അറിയത്തില്ല ചെലപ്പം താമസ്ച്ച് തൊടങ്
ഹസ്ബന്റെന്തായ്യണ്
ഹസ്ബന്റ് റബ്ബർ വെട്ടാണ് ജോലി പിന്നെ ഇപ്പ പിക്കപ്പ് ഓടിക്കുന്നൊണ്ട്
ആഹ് ആഹ് പിന്നെന്താ മക്കളൊക്കെന്താ ചെയ്ണ മക്കളൊക്കെ എന്താ ചെയ്
ഒരാള് അഞ്ചിലും ഒരാള് ഒന്നിലും
ആഹ് ആഹ് എന്റെ മോന് വല്ല്യ മോന് നാലില് ച് എറിയെ മോള് യു കെ ജി
കെ ജി
ഏഹ്
ന്നെ ഹസ്ബൻഡ് ദേശത്താണോ ദുബൈ ഇല്ല ഓൺലൈനിൽ എന്തെരെലൊക്കെ നോക്കും ഒന്നും കേറ വന്നല്ല ഞാനും ചെലതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തേ കൊണോമിക്സ്
ആഹ് അപ്പൊ പഠിച്ചിട്ടൊക്കണ്ട്ലേ ഞാൻ ന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ പഠിച്ചിട്ടില്ല
ടെ പോവും പഷേ പോയെന്നല്ലാതെ വേറൊന്നുണ്ടായില്ല സാ
ഇത് ക്ലിയർല്ല സംസാരം ശരിക്ക് ക്ലിയർ ആവണില്ല.
ഉല്ല അല്ല സാഹചര്യ മോശമാണെ
ആഹ് അങ്ങനെ ആ ആരുണ്ടാവില്ലല്ലേ? ഒറ്റക്കണോ താമസം?
ആഹ് ഞാനും ഹബന്റും ഇപ്പവരും.
ആഹ് അതന്നെ ഹസ്ബൻഡിന്റെ റിലേറ്റീവ്സ് ആരുല്ലോ ഒപ്പം.
അന്നിട്ട് നമ്മളായിട്ട് പിന്നെ കാണുമ്പം മിണ്ടുംന്നല്ലാതെ പിന്നെ അവരും പ്രായമായതാണ് കണ്ണിന് പ്രശ്നം ആണ് അപ്പൊ എന്റെ അമ്മയ്ക്കും നടുവേതന്ന പിന്നെ കണ്ണിന് ഒത്തിരി പ്രശ്നംണ്ട് അപ്പൊ പിന്നെ എന്തായാലും അവർക്ക് നോക്കാൻ പറ്റത്തില്ല അവരെ നോക്കാ ഒരാൾ വേണം പിന്നല നമ്മളെ നോക്ക
ആഹ് അതന്നെ
അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ നോക്കുമ്പോ നമ്മുക്കൊന്നും ആളില്ല.
ആഹ്
ചെലർക്കൊന്നും പിന്നെ അങ്ങനെ പേരിക്കണ്ട. ചെല്രെക്കെന്ന് വെച്ചാല് അമ്മായിയ അമ്മയൊക്കെ നല്ലതുലൊയിരിക്കും അവരെ നോക്കുന്നു എല്ലാര ു അങ്ങനെയല്ലാട്ടാ ചെല സ്ഥലത്ത്
ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ ഞങ്ങളെ വീട്ടിൽ തന്നെയാണ് ഹസ്ബൻഡ് അമ്മൊക്കെ ഞങ്ങളൊക്കെ എല്ലം ചെയ്തൊടുക്കണം കഴിയായില്ല എല്ലാ എല്ലാ പണിയും എടുക്കാനും അങ്ങനെ പ്രായയിട്ടൊന്നല്ല പക്ഷെ ഞങ്ങള ഈ നാട്ടിലൊക്കെ എങ്ങനെ ച്ചാല്. മരുമക്കള് ജോലി ചെയ്യണം അങ്ങനെരു സമ്പ്രദായം.
ആഹ് അത് മാറ്റാൻ ഇതുവരെ സമയമായില്ല എല്ലാരും കൂടെ ഒരുമിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതല്ലേ?
ആഹ് അവിടെയൊക്കെ എങ്ങനെച്ചാല് മരുമക്കൾ എണ ഫസ്റ്റ് എണീക്കണം മരുമക്കള് ബ്രേക്ക് ഫസ്റ്റ് ണ്ടാക്കണം വിളിക്ക ഉണ്ടാക്കീട്ട് ഓലെ വിളിക്കണം അങ്ങനെയൊക്കെ ഒരു സിസ്റ്റണ്.
ഉം ഉം ഓഹ് എന്നാ ശരി
ആഹ് ഓക്കെ